ഹലോ ഹലോ കേൾക്കാവോ ഓ കേൾക്കുന്നുണ്ട് ഓ നല്ല വിശേഷം തന്നെയാണ് എങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചോ?
ഓ കഴിച്ച്
ആ പിന്നെ എല്ലാരും രാത്രി എങ്ങനെ എന്താ ഫുഡ് എന്താ കഴിക്കല്?
ഇന്ന് ചോറായിരുന്നു ചില ദിവസം ചപ്പാത്തി ന്ന് കണവ കിട്ടി അപ്പൊ കണവ തോരൻ വെച്ചപ്പോൾ അവർകൊക്കെ ചോറ് മതി
ക്ക് ഓരോ ഇതിലേക്ക് ഇനിയിപ്പോ ചപ്പാത്തിയിലേക്കായാലും ചോറിലേക്കായാലും അതിലേക്ക് പറ്റിയ കറി ഉണ്ടെങ്കില് പിന്നെ അതിനനുസരിച്ചിട്ട് ടേസ്റ്റല്ലേത് മാറിക്കോളും
ഫുഡ്‌ന് രാത്രിയില് ഓ രൊന്നോരൊന്ന് ഉം. ചില ദിവസം പുട്ടായിരിക്കും ഉം.
ഞങ്ങൾ അതുപോലെ തന്നെ വൈകുന്നേരം കഴിക്ക് ക്കും ഭക്ഷണൊക്കെ ചെൽപ്പം ചപ്പാത്തി ണ്ടാക്കും ചെൽപ്പം പ ത്തിരി ഉണ്ടാക്കും ചെൽപ്പം പുട്ടായിരിക്കും അങ്ങനെ എന്തെങ്കി ന്തെങ്കിലൊക്കെ ചോറ് അബോ കുറവാണ് കഴിക്കല് ന്നാലും ചെൽപ്പൊക്കെ കഴിക്കും ചെയ്യൂട്ട
ആഹ ഹഹ
ഉം പിന്നെ വീട്ടിന്റെ ജസ്റ്റൊക്കെ ണ്ടാകുമ്പോ ഇന്ന് ചപ്പാത്തി വ ന്നേര മഗ്‌രിബിന്റെ മുന്നായിട്ടന്നെ കഴിക്കും കഴിക്കാണെങ്കില്
എന്താ കറി വെച്ചേ
ഏഹ്, ഇന്ന് ഏഹ് മീൻ കിട്ടീനു അയല കിട്ടീനു അത് അപ്പൊ അത് കറിയുണ്ടായിനു. പിന്നെ ഉള്ളീം തക്കാളികൂടെ വാട്ടികാണ്ട് റോസ്റ്റ് മാതിരി ആക്കി ക്കാണെങ്കിൽ അത് പറ്റും, ഓ അങ്ങനെ ചെയ്യ ആഹ് അത് പിന്നെ കുഴപ്പല്ല പിന്നെ മുട്ടണെങ്കി പിന്നെ മുട്ടറോസ്റ്റ് ആക്കും. അല്ലാന്നുണ്ടെങ്കില് വേറെ എന്തെങ്കിലും അങ്ങനെ അത് പിന്നെ എങ്ങനെ ആയാലും കൊഴ പ്പല്ല, അതിലേക്ക്‌ ഇനിപൊര് കുഴങ്ങും അതുപോലെ തന്നെ ചെറുതാക്കി കട്ട് കട്ടെയ്തിട്ടാല്
അ, ഉം ഇച്ചിരി തേങ്ങപാലോയിച്ച് മല്ലിയെല ഒഴിച്ച അത് ഒരു കറിയായി.
അതെ ഇവിടെ അങ്ങനൊക്കെയാ മകൾക്ക്
ആഹ് നമുക്ക് അതെ ചപ്പാത്തിക്ക് അങ്ങൻതൊക്കെ മതിയായിരുന്നു അവർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിരിക്കണം. പിന്നെ നമ്മള് ദാല് കറി വെക്കും ദാല് കറി വെക്കും പച്ച ഹ്മ്മ് ദാല ഇട്ടിട്ട് കുറച്ച് ചീരയും കൂടിയിട്ട് കറി വെക്ക. എളുപ്പ വെക്കാൻ എളുപ്പ നല്ല ടേസ്റ്റാ. ഞാൻ ചപ്പാത്തിക്ക് അത് കൂടുതലണ്ടാക്ക്നെ, ആഹ് പക്ഷെ നല്ലതാ തക്കാളിയൊന്ന് ചേർ ക്കത്തില്ല, ചോറിനാവുമ്പോ ചെലപ്പോ ചെറിയ തക്കാളിയൊക്കെ ചേർക്കും.
നല്ല രസം പച്ചമുളകും ഒക്കെ ഇട്ടാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് എന്തെങ്കിലും ഇപ്പ ഇപ്പുറത്തെ എന്തെങ്കിലും മീനൊക്കെ പൊരിച്ചത് വേണട്ടോ സൈഡ് ആയിട്ട് അല്ലെങ്കിൽ കഴിയൂല ആഹ് അതെ അനെ
ആഹ്, ആഹ് ദാലാവുമ്പോ എണ്ണയിച്ചു നെയ്യും കൂടെ ഒഴിച്ച് ചൂടോടെ കഴി കഴിക്കാണെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും നല്ലതാ ചീരയൊക്കെ കഴി ക്കാൻ മടിയൊക്കെ ഒള്ള കൊച്ചങ്ങക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താ
ടുത്താ മതി. ഇവടെ ചീരക്കെട്ത്ത് ഇവടെ പച്ചചീരെക്കെ കടേന്ന് വാങ്ങുന്നാ ചീ രണ്ടല്ലോ, അത്ങ്ങനെ ഇടക്കിടെ ഇങ്ങനെ കെട്ടാക്കി ട്ടിങ്ങനെ വൈകുന്നേരങ്ങള്ല് ഇങ്ങനെ റോട്ടില് റോഡ്സൈഡ് വച്ച്ട്ടങ്ങനെ ക്കെട്ടും അങ്ങനെ അവ്ടുന്ന് വാങ്ങീട്ട് അത് താളിച്ചു കൊടുത്താല് നല്ലോണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ച ഇങ്ങളെകുട്ട് ഒര് തുള്ളി വെ കൊറച്ച് വെള്ള ഇതിലങ്ങനെ താളിച്ചാല് മ്മളന്ന് ചോറ് എല്ലാർക്കും നല്ലപൊലെ
ഓ വെള്ളം ഒഴിച്ച് താളിക്കു എല്ലേ
ആ കൊറച്ച് വെള്ളം ഓവറാകരുത് ആ അതെ അത് നല്ല ടേസ്റ്റാന്ന് നി വേറൊന്നും ചെയ്യില്ല ഏ ഒന്നും ചെയ്യുല്ല അത് അത്ര മാത്രം പഷേ അത് കഞ്ഞിവെള്ളം ചേർത്താലും കൊയ പ്പിലാ സാധാ ഞാൻ സാധാ വെള്ളാണ് കഞ്ഞിവെള്ളംഞാൻ ചേർക്കില്ല എന്നാലും ആങ്ങനൊക്കെയാമ്പോ മക്ക്
ഇഷ്ടാ ആഹ് പക്ഷെ നിങ്ങളീ പറഞ്ഞതുപോലെ മുരി മുരിങ്ങയിലേങ്ങനെ വെക്കുവന്ന് പറയും
ആണ് മുരിങ്ങയില്ലേ അങ്ങനെ ഇവിടെ അങ്ങനെ വെക്കലുണ്ട് താളിക്കല്ണ്ട് പക്ഷെ അനെ വെ ഓവ്റ് വെള്ളോഴിക്കൂലട്ടോ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളേ അതിലൊയ് ക്കൊള്ളോര് മുരിങ്ങേൻന്റെലേ ശെനിക്കും മുരിങ്ങേൻെല്ല അങ്ങനെ കഴിക്കാ കഴിയ് യൂല
ആഹ്ആ അതൊരു ചൊമന്നരീടെ ചമ്പാവരീത്തില്ലെ എടെ അരിയിലായിരിക്കണംന്ന് പറയ്ന്ന് നല്ലതായിരിക്കുംന്ന്
ആ എൻക്ക് ചെലേ ഉംന്താണിത് മുരി ഇങ്ങനേ ൻക് വയറ്ന് തീരെ പ റ്റ്താ അതുകൊണ്ട് പിന്നെ അതാന് ആ അപ്പൊ എനിക്ക് അങ്ങനെ വച്ച് ആഹ് അതുകൊണ്ട് പിന്നെ ഞാന് ഏ ഉം ആനെ കഴിക്കലില്ല ന്നെ മക്കൾക്ക് മോക്ക് മോള് ചെറുതാണ് മോൾക്ക് ഞൻ ചെലപ്പോക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ചോറ് അതിൽ ഇട്ട് ഇങ്ങനെ ഏ കൂട്ടി വിഴ്ച്ച് അങ്ങനെ കൊടുത്താലും ഓളങ്ങനെ ങ്ങനെ അങ്ങ് വരിതിന്നോ ആ രീതിക്ക് അങ്ങനൊക്കെ കൈക്കും അങ്ങനക്കെ എന്തെങ്കിലൊക്കെ കണ്പൊടിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യും ആ ആ വല്ലാണ്ട് മക്കള് ഇപ്പത്തെ മക്കളൊന്നും വാഴിലേ ഇന്നും പോയി
ആ കറക്റ്റാണ് ഉം ആ സത്യ സ്നാക്ക്സ് ഒക്കെ ആണേല് അവിടെ
ആ പിന്നെ ബേക്കറി ഏറ്റവും സംഗത്തൊന്നും ഞാൻ വാങ്ങി വക്കില്ല രാവിലത്തെ കാലിച്ചായക്ക് ഒരു കേക്ക് ഓ അല്ലെങ്കിൽ ബ്രഡ് എന്തെങ്കിലൊണ്ടാവുള്ളു വൈകുന്നേരം അപ്പൊ ആയിട്ടില്ല ചായ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറ്റൂ.., ഇരുപത് ചപ്പാത്തി ഉണ്ടാക്കാന്നല്ലാണ്ട് ബേക്കറിന്റെ പരിപാടി
ഉം നമ്മളും അങ്ങനെ അധികം മേടിക്കത്തില്ല ആ പക്ഷെ ബേക്കറി ഫുഡ് കൊടുക്കാതിരുന്നാ കൊച്ച്ങ്ങൾക്ക് അസുഖ.. തോന്നൂല ഇല്ല ബേക്കറി ഫുഡ് കഴിച്ചാൽ അന്ന് വല്യ അസുഖങ്ങളാ എന്റെ ചേ ആങ്ങളുടെ മോൾക്ക് എന്നും ബേക്കറി ഫുഡ് ആകും ഭയങ്കര ഇഷ്ട്ടാണ് അങ്ങ് മേടിച്.... കൊടുക്കയിരുന്നു പിന്നെ കുഞ്ഞിന് എന്നും വയറ് വേദനയാണ് സ്കാൻ ചെയ്തിട്ടും പിന്നെ വേറെ ഹോസ്പിറ്റലിലോട്ട് റഫർ ചെയ്തു അവസാനം പറഞ്ഞു ബേക്കറി ഐറ്റം കൊടുക്കരുന്ന്
ആ ആ മക്കൾക്ക് തീരെ താങ്ങൂല അവർക്ക് തിരെ പ്രതിരോധ ശേഷി തിരെ ഉണ്ടാവൂല
ബേക്കറി ആ ഇല്ല ഇല്ലാ ഉം അത് ബേക്കറി ആണെങ്കിൽ അവര് എല്ലാം ചേർത്താ ഉണ്ടാക്കുന്നത്
ആ അതെ പിന്നെ ഞാന് അവിടെ ചെലപ്പോ ഒക്കെ ഉണ്ടാക്കൂട്ടോ ഇനി കേടന്ന് ഇപ്പൊ യൂട്യൂബിൽ എല്ലാത തും കിട്ടുന്നതോണ്
ആഹാ സത്യ ആ പരീക്ഷിക്കും ഞാനും ഉണ്ടാക്കും ആഹ ചിലതൊക്കെ ഉ ചിലതൊക്ക ഒക്കെ പൊളഞ്ഞുവും എന്ന മിക്കതും സക്സസാവും ആ ആയിരിക്കും വല്യ ഷേയിപ്പ് ഒന്നുമില്ല... നമ്മളൊക്കെ പണ്ട ആദ്യം ചപ്പാത്തി ഉണ്ടാക്കും ഞാനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത പക്ഷേ കാച്ചിൽ മാതിരിയൊക്കെ ഇരിക്കുവായിരുന്നു പൗണ്ട് വരുത്തുകേ ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോ ഇന്ത്യ ഇന്ത്യ പോലൊക്കെ ഇരുന്നതാ പിന്നെ പിന്നെ ഉണ്ടാക്കി വന്നപ്പോ ഇപ്പം കറക്റ്റ് റൗണ്ടിന് വരും അതായത് നമ്മൾ ചെയ്യുന്ന... ത് വരുമ്പോ
ആഹ് അത തന്നെ എല്ലതും അങ്ങനെ തന്നെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോ എറെബ ഹോട്ടലന്ന് ഫുഡ് കഴിയ്കെ ചെയ്യുല്ല
ആഹ് ഇവിടെ അങ്ങനെ അത് തന്നെ
ഇക്കവിടുന്നു ണ്ടാക്കി തന്നേ കൊടുക്കും ക്കാണ് ഇനിയിപ്പം ഹോട്ടൽ ഫുഡ് ആണ് പണിക്ക എ പോന്ന സ്ഥലത്തെ എങ്കില് ഇവിടെ അടുത്തൊക്കെ ആണുന്നുണ്ടെങ്ക ഇങ്ങോട്ട് ക്ക് വരും ഉച്ചക്ക് അല്ലാന്നുണ്ടെങ്കിലും ഇവിടെന്ന് കൊണ്ടു പോകും രാവിലെ പോകുമ്പോ കൊണ്ടുപോകും ആ അപ്പൊ വേറെ ഹോട്ട അ ഹോട്ട ഉം തീരെ ഇഷ്ടല്ല ഇപ്പ നമ്മള കൂടുത്തിലൊക്കെ എവിടക്കെങ്കിലും പുറത്തേക്ക പോകവാണെന്നുണ്ടെങ്കിലാണോ ഹോട്ടൽ ഫുഡ് കഴിയ്ക്ക അതന്നെ ഹോട്ടലൽ കണ്ട് ബോധിച്ചിട്ട് കേറള്ളു അത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയണ എന്നാലും ഞമ്മള അറിയ രു ദിവസൊക്കെ ഹോട്ടലിന്ന് ഒക്കെ തി തിന്നു നോക്കിയേ ഇടക്കിടക്കെ ആ ടേസ്റ്റ് ഒന്നും അറിയണ്ടേന്ന് പറയും ആ പോ അവിടുന്ന് നിക്ക് ആ ടേസ്റ്റ് ഒന്നും വേണ്ട റയും ഉം ഞാൻ ഇവിടെ ഉണ്ടാവനേൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം
ആ അത് ചെിലപ്പോ ഈ ഓയിലൊക്കെ കുറച്ച മതി തിന്റെ ഒരു കണക്കുണ്ടല്ലേ അതെ ആ എന്ന ആ അതെ എന്റെ വീട്ടിലും അങ്ങനെ ഓയിലൊന്നും അധികം എന്റെ ഹസ്ബെറ്റിനും അതുപോല ഓയിലൊന്നും അധികം ഇഷ്ട ഉപ്പും കൂടി കൂടെ കറക്റ്റ്
ആഹ അതന്നെ ആ അതന്നെ ഞാനും അങ്ങനത്തെ തന്നെ ഞാനും കൊറച്ച തന്നെ ഉണ്ടാക്കല്ല പിന്നെ വേണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുവ അത്രേ ചെയ്യുള്ളൂ എന്നിട്ട് തന്നെ ഞാനണ്ടാക്കി ചിലപ്പോ ഇങ്ങനെ പറയും ച അപ്പൊ ഓരോ ഓരോ ഡിപ്രഷറി അനുസരിച്ചിട്ടായിക്ക ചിലപ്പോം ഒരു ഉപ്പ് കൊറച്ച് കൂ ഞങ്ങക്കൊന്നും കൂടുതല്ണ്ടാവില്ല അപ് പ്പ ഞാൻപറയു ഇങ്ങക്കെന്തോ പ്രശ്നന്താ പ്പയ്ൻക്ക് ലവ് എന്തോന്ന് വരുന്നുണ്ട്ന്ന്.
ആ എന്നാലും ടെൻഷനൊക്കെള്ള അതെ ഫുഡിനെ കുറ്റം പറയും ഉം ഉം അല പിന്നെ വേറെ ഏ ഇല്ലില്ല ഞ്ഞി പണിക പണികളങ്ങനെ തീരത്തില്ല ഇഷ്ട ന്ത്‌ എന്തുമാത്രം പണിയാ നമുക്കൊക്കെ വീട്ടിലൊള്ളത്. നോക്കുന്ന എല്ലാം പണിയ സമ്മതിച്ചന്നെ നോക്കുന്ന എല്ലാം ജോലി ചെയ്യാന നീ നോക്കുന്ന എല്ലാം ജോലിയാ ചെയ്യണ്ടാന്ന് വെച്ച ഒന്നുല്ല.
ശരിയെന്നാ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവും ചെയ്യൂല കാണൂല ഇത എവിടെണപ്പ ഇത്രയും നേരം പണിയെടുത്തതെന്ന്‌ വിചാരിക്കു ചെലപ്പോക്കെ കാണാൻ ണ്ടാവൂല അതെ അതന്നെയാണ് ഇവിടെ ഇപ്പ മഴെന്റെ മുൻ ന്നെ കൊറച്ച് കുച്ച് മുനാണെപ്പ ഞങ്ങളിവിടെ തൊടി മൊത്തം ആളെ വിളിപ്പിച്ച് ക്ലിയറാക്കിയത്. പുല്ലക്കെ ചെത്തി കോരി ഫുള്ള് ക്ലിയ ഇപ്പ ഞങ്ങളും കാട്ടി ഉയരത്തില പുല്ല് വീണ്ടും വന്നത്.
അയ്യോ അന്ന് ഒരു മഴ അങ്ങോട്ട് കഴിഞ്ഞോടനെ എന്ത് പൊക്കത്തിലാണ്
അതന്നെ ഇവിടൊക്കെ ഈ തൊടി ഇങ്ങനെ കൊറച്ചങ്ങനെ അങ്ങോട്ടേക്ക് ണ്ട് അ എന്നിട്ട് മുറ്റം കഴിഞ്ഞിട്ട് തൊടി അപ്പ ഞ ഞങ്ങള് പറയും മുറ്റ ഒന്ന്‌ ഇങ്ങനെ കെട്ടിരിക്ക കെട്ടിയിട്ടതുകൊണ്ട് ആ മുറ്റ മാത്ര വൃത്തിയാക്കുള്ളൂ. പിന്നെപ്പറത്തേുള്ളതൊന്ന് വൃത്തിയാക്കാനാ ഇതട് ച്ച് വാരാനിത് വൃത്തിയാക്കാൻ നിന്നാ അതിനേ ടൈംമുണ്ടാവൊള്ളൂ വേറൊന്നിനും കഴിയൂലാ ട്ട് ഞങ്ങൾക്ക് ദേഷ്യം പിടിക്കൂ അങ്ങനിപ്പ മുറ്റം ഒക്കെ കെട്ട് പ്പ അവിടെ മാത്രം ക്ലിയർക്കുള മറ്റൊടുത്ത് പിന്നെ രണ്ടൂന്നൂസം കൂടുമ്പഴെ വൃത്തിയാ
ആ അല്ല നമ്മള ഒരാഴ്ചയൊക്കെ തൊടിലോട്ട് എറങ്ങിയില്ലേ അങ്ങ് നമ്മടൊപ്പാവും പുല്ല് ഞാന് ഇന്നലെ പോയി പുല്ല് പറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാൻ വയ്യ.
ആ അതെ അറിയൂല അ പേടിയാണ് ഞാൻ പറയും കഴിയൂല ഇങ്ങനൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതായിക്കാണ ആടെ കെടക്കും ഞമ്മള ക്കെ ഇങ്കക്ക് മുറ്റത്തേക്ക് എറങ്ങിക്കാണെ പിന്നെ ഫുള്ള് മേലൊക്കെ ചൊറച്ചിലും മേൽന്നായിട്ട് പൊന്തി വരും. ഉം ഇ അങ്ങനത്തൊക്കെഓരോ പ്രശ്ന
ആ കയ്യേ നമ്മൾ ഒരുപാട് പ പോച്ചൊക്കെ പിച്ചകെ കഴിഞ്ഞാ കയ്യിലെല്ലാം പൊട്ടല് വരും
അതെ കയ്യിലും കാലിനും ഒക്കെ പ്രശ്നണ് പിന്നെ ഉ ഉ എനിക്ക് ഇതിന്റെ മുന്നേ ആ മോള വയറ്റില് ഇ ണ്ട് ഞാന് തൊടി നന്നാക്കാൻ വേണ്ടീട്ട് ഒറ്റീങ്ങനെ തൊടി ഇറങ്ങി നമു ഒരു അടഞ്ഞാറാല്ലോ അന്ന് പണി എടുകാ ൻ കയ്യില്ലേ നി അപ്പ ബാക്കി രണ്ടം ഒരു പ്രശ്നംല്ലേ സ്കാബിസ് അങ്ങോട്ട് വന്ന് വന്നന്ന പറഞ്ഞാലും പോരാ അത വല്ലാത്തൊരു അനുഭവേനു എന്നിട്ട് പ്രസവത്തിന്റെ ടൈമിൽ ഡോക്ടർമാർ മേത്തത്തെ കലകളും എടുക്കണിട്ട് കാരണം മുട്ടിന്റെ കീപൊട്ട് ഇങ്ങോട്ടേക്കും ക കൈയിന്റെ മുട്ടിന്റെക്ക ഒരുപാടൊന്നുമല്ലല്ലോ മോളെ സഹിച്ചുണ്ടാവായി
ആ അതാണ് അതാണ് ശരിയടാ എന്ന വിളിക്കാം ശരി എന്നെന്നേ വിളിക്കാം വിളിക്കാം ശരി ഓക്കെ ശരി എന്നെ അച്ച